ഹലോ ആഹ് ആ കേക്കാം കേക്കാം.
ആഹ് സുഖാണോ?
ആഹ് സുഖവായിട്ടിരിക്ക്ന്ന്.
ആഹ് എന്താ വിശേഷം പിന്നെ?
ഓഹ് മഴയൊക്കെ ഉണ്ടോ അവിടെ?
ഇപ്പം മഴയില്ല വെയില് വര്ണ്ട്.
ആഹ് ഇവിടേം മഴയില്ല വെയില് ഉണ്ട് പക്ഷെ-
ഉം എടേല് ആഹ് രണ്ടും ഉണ്ട് ഇല്ലേ
ആ രണ്ടുംയുള്ള അവ - ക്കെ ആഹാ ആഹ്
ആണോ ആഹ്
പിന്നെ
പിന്നെന്ത ഫുഡ് കഴിച്ചോ?
ആഹ് ഫുഡ് കഴിച്ചെടാ ഉം ഫുഡൊക്കെ കഴിച്ച് അവിട ഫുഡ് കഴിച്ചോ?
ഇല്ല ഇല്ല ഫുഡ് കഴ്ച്ചിട്ടില്ല്യ
ഇല്യാ സ്പെഷ്യല് വല്ലോം ഉണ്ടോ അതോ
സ്പെഷ്യൽ ഞാൻ ഹോസ്റ്റല്ലാ അപ്പൊ ആഹ് പഠിക്കയാണ് ആഹ്
ഉം
ചേച്ചിയോ എന്തോ ചെയ്യ്ണ്
ഞാൻ വർക്ക് ചെയ്യുവാടാ ഞാന് എക്സ്റെ ടെക്നീഷ്യനായിട്ട് വർക്ക്
ആഹ് ആണോ?
ആഹ് ഇത്രരു ഹോസ്പിറ്റലില് ഉം ഉം ആഹ് കൊഴപ്പൊന്നുല്ല സുഖ പ്പനയിറ്റായിരുന്ന് ഇന്നലെ തൊട്ട് ആഹ് അപ്പം ഒരു എട്ടര ആയപ്പഴാ വന്നേ
ഏഹ് വർക്ക് ചെയ്യാൻ തൊടങ്ങീറ്റ് എത്രായി
വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഒരു വർഷം ആകുന്നു
ഏഹ് ഓ
അതേ ഉള്ളൂ
ഏഹ് ആഹ്
ഉം
ഉം വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് അമ്മ അച്ഛൻ ഞാന് പിള്ളാര് ഹസ്ബന്റ് വെളിയിലാ
ആണോ ഓ ഓ ആഹ് ആഹ്
മാരേജ് കഴിഞ്ഞതാന്നോ അതോ
എല്ലല്ലല്ല ഞാന് ഞാനിപ്പ തേർഡ് ഇയറാ
ഓ ഓ ആഹ് ആഹ് ശരി ഉം പിന്നെ ഹോസ്റ്റലിലെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ട് കൊള്ളാവോ
ഫുഡ് കൊഴപ്പുല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു
പോന്നു ആഹ് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ
ആഹ് ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്
ഉം അടുത്തിടയ്ക്ക് വീട്ടിലൊക്കെ പോയോ
ആഹ് കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്നേ ഉള്ളൂ
എല്ലാ വീക്കെന്ഡിലും പോകുവോ അതോ
ഇല്ലല്ല എല്ലാ വിക്കെന്റിലും പോയില്ല
ഇല്ല അം പിന്നെ
പിന്നെന്താ കഴിക്കാൻ ഫുഡ് എന്തായിരുന്നു
കഴിക്കാൻ ചോറ് തന്നൊയിരുന്നാടാ ചോറും ഉം മീ മീൻകറിയും
ഓ ഓ ആഹ് ആ പിന്നെ സൺഡേ ആയിട്ട് പിന്നെ എന്താ പരിപാടി
സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല നൈറ്റ് പോയിട്ട് വന്നയാ പിന്നെ വീട്ടി വീട്ടി കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ഉച്ചക്കത്തേയ്ക്കുള്ള ഫുഡ്ഒക്കെ ഉണ്ടാക്ക ആരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ
ഉം
പഠിക്കുന്നു
ഉം
പിന്നെ മക്കള് ഉണ്ടായോണ്ട് അവരും ഉണ്ട് അവര് ടിവി കാണുന്നു
ആണോ മക്കളെന്ത് ചെയ്യുന്നു
മക്കള് മോള് രണ്ടിലും മോന് അംഗനവാടിയിലും പഠിക്കുന്നു
ഓ ചെറുതല്ലേന് ഓ ആഹ് ആഹ് ആഹ് മോള് സ്കൂളിൽ പോണില്ലേ
ഇന്ന് ഒന്ന് അവധിയല്ലേടാ ഞായറാഴ്ച ആഹ് അവതി ആയതിന്റെ സന്തോഷം ഇന്ന് ഇന്നും ഇന്നലെ അവധിയായിരുന്നു
ആഹ് ആഹ് ശനിയും ഞായറും
ഉം ശനിയും ഞായറും
ഉം.. ചേച്ചിക്ക്ന്ന് ലീവാല്ലേ
അല്ലട ഞാൻ നൈറ്റല്ലിയോ നൈറ്റ് കഴിഞ്ഞ്നിവൈകിട്ട് അഞ്ചര ആവുമ്പം പോണം വീണ്ടും
പോയിട്ട് രാവിലെ എട്ടരയാവുമ്പോ ഇറങ്ങും അങ്ങനെ ഉം ഒരു മിനിറ്റ് ആഹ് ഒരു ഈ ശനി തൊട്ട് യിട്ട് അടുത്ത ശനിയാഴ്ച രാവിലെ വരെ ഇറങ്ങും നൈറ്റ് ഉം ഉം
ഷിഫ്റ്റാല്ലേ
ഷിഫ്റ്റാ ഉം
ആഹ് അപ്പൊ കുട്ടികൾ എന്തൊ കരയോ നൈറ്റ് ഒക്കെ ആകുമ്പോ
കൊഴപ്പൊന്നുമില്ല അമ്മേച്ചനും ഉണ്ടായോണ്ട് അവരുടെ കൂടെയൊക്കയങ്ങ് അഡ്ജസ്റ്റയ്ത് പോവും.. ഹ്മ് ഹ്
നിപ്പ അവര്ക്ക് നാളെ ക്ലാസ്സ് ല്ലേ...
ആ ഇനിയിപ്പം നാളെ അവർക്ക് പോണം
ആഹ് ആഹ്
ക്ക് പോണം. ഞാൻ വന്നു കഴിഞിട്ടേ അവള് പോവ്വ. അവൾക്ക്ഒമ്പത് മണിക്ക്
ഓഹ്.... ചേച്ചി എത്ര മണിക്ക കഴിയാ?
എന്തോ ഞാൻ വീ വിക്കെല്ലാം കഴിഞ്ഞ് വരുന്നതാ ഹോസ്പിറ്റലിന്ന്. എട്ടരയാവുമ്പൊ പൊയ് ത്തുപ്പത്തഞ്ച് ഒക്കെ ആവുമ്പോഴത്തേന്ങ്ങ് വരും. അടുത്താ ടാ ത്ത് മിനിറ്റ് വണ്ടി പോവുമ്പോ. ടു വീലറെ പോവുമ്പോ പത്ത് മിനിറ്റ്
ആഹാ ഓ
ഇപ്പ ഇങ്ങ് വരും. ഓള് പോവുന്നതിന് മുമ്പെങ്ങെത്തും ഉം
സ്കൂളു മോൾടെ അടുത്തന്നെയാണോ
ആ സ്കൂള്, ഒരു പത്ത്, പതിനഞ്ച്, മിൻറ്റ് പോണം വണ്ടീല്. ഉം.... അത്രേഒള്ളു. ദൂരേള്ളൂ
ആഹ് ആ
പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് എന്തോണ്ട് വിശേഷം?
വീട്ടില് പോയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് വിശേഷന്നൊല്ല. പോയിട്ട് വന്നു ഈ ആഴ്ച പോയിട്ടില്ല ഞിപ്പോ അടുത്താഴ്ച പറ്റിയ പോവും
ഉം.. അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്?
വീട്ടില് അച്ഛൻ അമ്മ പിന്നെ, സിസ്റ്റർ
ആരാ
സിസ്റ്ററാ അനിയത്തി
സിസ്റ്ററാ ആ
ഉം അവളിപ്പോ പ്ലസ് ടു കഴിഞ്ഞിരിക്ക അപ്പൊ ഉം കോളേജിൽ അഡ്മിഷൻ എടുത്തു അപ്പൊ ക്ലാസ് തുടങ്ങിയിട്ടില്ല പ്പോ എപ്പോ ക്ലാസ് തുടങ്ങാന്ന് പറയാന്ന അവര് പറഞ്ഞത്
ആഹ അത് പറയാന്ന് പറഞ്ഞു ആഹ ഉം
അങ്ങനെ
അങ്ങനെക്കെ പോകുന്നു
ഉം അതെ യതെ
സുഖം എല്ലാർക്കും സുഖം
കുട്ടിയെന്താ ചെയ്യ്ണെ കളിക്കണോ
അല്ലടാ ഇപ്പൊ ടി വി കാണ്ന്ന് കൊച്ചി ടി വി കാണെന്ന്
ഓ കൊച്ചു ടി വി ആണോ
അവധി ഉണ്ടെങ്കി പിന്നെ ഫോണൊന്നും കൊടുക്കത്തില്ല അപ്പോ പിന്നെ കൊറച്ചേരം ടി വി ഒക്കെ കാണും
ആഹ ആ ഇപ്പന്നെ ഫോണ് കൊടുക്കണ്ട ആഹ ആ നല്ലത്
മം, ശീലിപ്പിച്ചു, കഴിഞ്ഞാ- പിന്നെ, അതിന്റെ, പുറകെ.
പിന്നെ, എന്നും, ആ, പിന്നെ, പിന്നെ, ഫോൺ, എന്നും, കൊടുക്കും.
മം, അങ്ങനെ, ഒരു, സാധനമേ ശീലിപ്പിച്ചിട്ടില്ലേ, ഞാൻ
ആഹ
ഉം ആഹ
ഉം
ആഹ
ഹസ്ബന്റ് പോർത്താലെ
ആഹ് പോർത്താടാ
ആഹ ആ ആഹ
ഇനിപ്പോ ഓണായില്ലേ ഓണത്തിന് വരും
ഓ, ലീവല്ലേ
മം, അപ്പൊ, അവർക്ക്, ലീവില്ലയോ.
എ, ആ, ഞങ്ങക്കും, ഓണത്തിന്, പത്ത്, ദിവസം, ലീവോണ്ട്, ആ ഇണ്ട്, പത്തുദിവസോംണ്ട്.
അപ്പൊ, പിന്നെ, വീട്ടിൽ വരുവല്ലയോ.
ആ, അതെ, അതെ, വീട്ടിക്ക്, വരും.
ഹ്മ്
ഇതിപ്പോ, ഫൈനൽ, ഇയർ ആയില്ലേ, ഇനി, കൊറച്ച്, കുറച്ച് കൂടി, ഉണ്ടാവുള്ളു, ക്ലാസ്സ്.
എക്സാം, എന്നത്തേക്കാ.
എക്സാം, ഇപ്പൊ, ഒരു, സെമ്മിന്റ കഴിഞ്ഞു, റിസൾട്ട്, വന്നേയുള്ളു, ഇനി. ഒക്ടോബർ, നവംബർ, ആ ടൈമിലാണ്, ഇനി, അടുത്ത, സെമ്മ്.
സെമ്മ്, മം, മം. അത് കഴിയും, അപ്പൊ, ഞാന് ഡിഗ്രിക്ക്, പോയായിരുന്നു, പ്ലസ്റ്റു, കഴിഞ്ഞ്, ഡിഗ്രി. പിന്നെ, എക്സ്റേയുടെ, ഡിപ്ലോമ കോഴ്സ്, എടുത്ത്. രണ്ട്, വർഷം, മം.
ഓ അ, ആ, ഞാനും, ഡിപ്ലോമ തന്നെയാ.
അന്നോ, ആ, ആ, ആ, രണ്ടു വർഷം, ഒന്നര വർഷം. ഒരു, വർഷം, ക്ലാസും, ആറു മാസം, ട്രെയിനിങ്ങും ആയിരുന്നു.
ആ
മം, പിന്നെ, എന്തോ.
ഒത്തിരി, ഫ്രണ്ട്സ്, എല്ലാവരുംല്ലേ അപ്പൊ, അപ്പഴത്തെ.
അപ്പോഴത്തെ, ഫ്രണ്ട്സ്.
ഇപ്പൊ, ഇല്ലേ, കോൺടാക്ട് ഇല്ലേ.
ഒണ്ട്, ണ്ട്, ണ്ട്, വിളിക്കും, ഞങ്ങള് അങ്ങോട്ടും, ഇങ്ങോട്ടും, എല്ലാം, വിളിക്കും, മം. എന്തെങ്കിലും വിശേഷം, ഉണ്ടെങ്കി, പോകുവോ.
ആ
ഇങ്ങോട്ട്, വരുവോ, ഒക്കെ, ചെയ്യും, മം. മം, ഡിഗ്രിയിലുള്ള, ഫ്രണ്ട്സിനെയും, വിളിക്കും. ഉം ഉം ഹും
ഉം.
പിന്നെ, ടൂറൊക്കെ ണ്ടായിര്ന്നോ കോളേജീന്ന്.
ഇൻ അഹ് ഇത്പ്പ ഫൈനലിയർ ആയതൊണ്ട് ഇനിപ്പോ ണ്ടാവും.
ഉം
ഉം ഞ്ഞൊരു രണ്ട്, മൂന്ന്, മാസം കഴിഞ്ഞുണ്ടാവായ്
ണ്ടാവും പോന്നുണ്ടോ, അതോ.
ആഹ് പോണം.
ഉം
മം, ഇതപ്പോ, കഴിയില്ലേ കോളേജില്ലേ, ലാസ്റ്റ്ല്ലേ. എന്താലും പോവണം ഉം
ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴ ഇത പോണക്കായിരുന്നു ടൂർണ്ടായിരുന്നു നാാലു ദിവസത്തെ
പോയോ
ഞ് ഞാ പോകുന്നില്ലന്നും പറഞ്ഞൊക്കെ ഇരുന്നെയായ്ര്ന്നു, പിന്നെ. യൊ വീട്ടി വിളിച്ച് പിന്നെ പറഞ്ഞ് പിന്നെ സെറ്റായി പിന്നെ പോയി. ഉം ഉം.
ഏ വടെയായിരുന്നു, അപ്പൊ പോയിരുന്ന.
എ ഊട്ടി എക്കെ ആയിരുന്നു അ നാലുസം ഉണ്ടായിര്
ആഹ്.
നല്ലതായിര്ന്നു എല്ലാരുംകൂടെ അടിച്ചു പൊളിച്ച് പോകുമ്പം കോളെ അ രസവല്ലയോ. വേറൊരു വൈബ ഉം ഉം
ഇല്ല കിട്ടയുള്ളൂ ഇനി
ആഹ് ന ഇല്ലായ്നി അത് കുട്ടികളക്കെ ആയി കല്യാണംക്കെ കഴിഞ്ഞ് കുഞുങ്ങളൊക്കായിക്കഴിഞ്ഞാ പിന്നെ ഭയങ്കര പാടായിരിക്കും കോർച്ച് നാളത്തേക്ക് പിന്നെന്തെലും ജോലി കിട്ടി കഴിഞ്ഞാ പിന്നെ ഒട്ടും പറ്റത്തില്ല
ആഹ പിന്നെ ബിസി ആവും
ബിസിയാവും
ഉം
ഉം
ഉം പിന്നെ പിന്നെന്താ വീട്ടിക്ക് വിളിക്കാറില്ലേ
വിളിക്കൂടാ വീട്ടിൽ വിളിക്കും എന്നും വിളിക്കും രാവിലെയും വൈകീട്ടും വിളിക്കും പിന്നെ അടുത്താവീട്
വിട്ടിലാരെക്കേണ്ട്
വീട്ടില് അമ്മ അച്ഛൻ എനിക്ക് മൂത്താളുണ്ട് മൂത്താളുടെ വൈഫും കുഞ്ഞും
ആണോ ഓ ആ ആഹ ആഹ് ആ
ഉം
വീടെവിടെ അടുത്തന്നെയാ
ആ അടുത്താടാ എനിക്ക് വണ്ടി പോകുമ്പോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ്
ആണോ ആഹ ആഹ ആ അവിടെ എല്ലാർക്കും സുഖവല്ലേ
ആ അവിടെ എല്ലാർക്കും സുഖ എല്ലാർക്കും സുഖം ഉം ഇപ്പൊ രെഭൂട്ടാന്റെ ഒക്കെ സീസൺല്ലേ അപ്പം അമ്മ എന്നെ വിളിച്ചത് വാ അ അവിടെനിൽപ്പുണ്ട് ഒന്ന് പിച്ചിക്കൊണ്ട് പോവാൻ ഉം ഒത്തിരി മിറ്റം ഉണ്ടോ അവിടെ
അഹ്
ആഞാൻ പറഞ്ഞു എനിക്ക് സമയം ഇല്ല
ആഹ ആഹ
സമയമ ഉള്ളപ്പ അപ്പഴത്തേന് തീരുമന്ന് പറഞ്ഞു പി അണ്ണനും കീളിയും എല്ലാം എന്തോ
അല്ലെ വർക്കിനെ പോണംല്ലേ
ഓ അതുകൊണ്ട് പറ്റത്തില്ല അണ്ണാനും കിളി എല്ലാം കൊത്തി തിന്നു അങ്ങത് പോലെ പഴുത്തതാ
ആഹ ആഹ് ഓ
പിന്നെ
ആ ഏറ്റന്റ് വേണോ
ആഹ ചേട്ടന്റെയാ
ആഹ
മേലെ
ഓ ഓ ചെറുതാണോ ഓ ഓ അഞ്ച വയസായി ആഹ ആപ്പൊ സ്കൂളിൽ പോകൻ തുടങ്ങിയോ എൽ കെ ജി യു കെ ജി ഏതാ ആ
ഉം
ഓ
ഉ ഇവിടെ താളെ ഇനി ആ അടുത്ത അടുത്ത വർഷം തൊട്ട് വിടണം അന് ഇളയാളെ
ആഹ
ഉ അക്ഷരം പഠിക്കാൻ പോന്നുണ്ട് പിന്നെ അംഗൻവാടി
ആഹ ആ അങ്കല വടി പോണ്ടോ
അങ്ങനവാടിൽ പോന്നുണ്ട് അങ്ങനവാടി പോകുന്നുണ്ട് അപ്പുറത്ത് ട്യൂഷൻ അക്ഷരം പഠിക്കാനും ഇടുന്നുണ്ട് ഉ ആഹ പഠിക്കുന്നുണ്ട് ഞാനിരുത്തി പഠിപ്പിച്ചാ പഠിക്കത്തില്ലൊണ്ട് പിന്നെ ഞാൻ വന്നുതന്ന ഈ ട്യൂഷന് അപ്പുറത്ത് അപ്പുറ ചേച്ചി അനോട് അങ്ങ് പോകും
ഓ
ഉ എന്നാ ശരി ഞാൻ വിളിക്ക
ആഹ് ആ ശരിയന്ന് ആ